ആഹ ബ്രോ ന്താ പരിപാടി സുഖാണോ?
ആ സുഖാണ് ഞാന് ഞാൻ വീട്ടിൽ- ഞാനൊ ഗവേഷണം നടത്തുന്നുണ്ട് കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ- അന്നത്തെ ഇന്നത്തെ രൂപത്തെ കുറിച്ചണ്ട് അ അതിനെ കുറിച്ചാണ് സംസാരിക്കാനായിരുന്നു വിളിച്ചിരുന്നത്. സാർ
ഹലോ
ആ ഞാനൊരു ഗവേഷണം നടത്തുന്നുണ്ടായിരുന്നു. കേരളത്തിലെ ജാതിവ്യവസ്ഥയുടെ അന്നത്തെയും ഇന്നത്തെയും രൂപത്തെ കുറിച്ച്. അതിനെ കുറിച്ച് സംസാരിക്കാൻ-
ഞാനിപ്പോൊ ഒരു ഏ വാർത്ത എങ്ങനെ പത്രം എങ്ങനെ വായിക്കന്നു. അപ്പോ അയിൽ- ഒരു വാർത്ത ഇങ്ങനെ കാ കാണുണ്ടായി ഈ ജാതി വ്യവസ്ഥരെ ക്രൂരതകള്- അപ്പൊ ഇത് നിലനിന്ന കാലം ഇപ്പഴൊന്നും അങ്ങനെല്ലന്ന് തോന്നുന്നു എനിക്ക്. പല നാടുകളിൽ നിന്നാലും ഉള്ളേരിയയിലൊക്കെ-
ഉള്ളിന്റെ ഉള്ളില് വെച്ചു പുലർത്തുന്നണ്ട് പല ആളുകളും. ജാതി വ്യവസ്ഥാ.
ഇപ്പൊ അങ്ങനെ ഇല്ലന്ന് പറയാൻ പറ്റൂല കാരണം ഇപ്പോഴും ഉണ്ട് ജാതിവ്യവസ്ഥയുടെ- പുതിയ പുതിയ ഭാവങ്ങ രൂപങ്ങളും ഭാവങ്ങളും. അതുകൊണ്ടിരിക്ക നമ്മുടെ മനസ്സിൽ കാരണം. കേരള ജനതകളടെ മനസ്സൽ ഒരു അടിത്തട്ടില് ഒരു ഉറച്ചു പോയ ഒരു സാധനമാണ് ജാതി വ്യവസ്ഥ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനത് എന്റെ ഗവേഷണത്തിന് ആ വിഷയമായിട്ട് എടുത്തത് ജാതി വ്യവസ്ഥ ഇപ്പം. പഴയ ഭാവത്തിലൊന്നും ഇല്ലെങ്കിൽ അതിന് പുതിയ പുതിയ ഭാവങ്ങൾ ഉണ്ടാവില്ലേ രൂപങ്ങള്ൾ അതിങ്ങെനെ - വളർന്ന് നമ്മളർക്ക നമ്മുടെ സമുദായത്തില് അപ്പ അതിനെ കുറിച്ച്- താങ്കളുടെ ഒരു അഭിപ്രായം എന്താെന്ന് നിൾ ചോദിക്കാനായിരുന്നു വിളിച്ചത്.
ജാതി വ്യവസ്ഥ പണ്ടത്തെ അപേക്ഷു- അത്രത്തെ തീവ്രത- ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. കാരണം. പണ്ട് ഏ താഴ്ന്ന ജാതിക്കാർക്ക്- പകല് പുറത്തിറങ്ങി നടക്കാൻ പറ്റും പോലും പറ്റാത്തൊരവസ്ഥ നിന്നും - ഇപ്പ നോക്കാണെച്ചങ്കി ആ അവസ്തെന്ന് ഒക്കെ മാറ്റി മാറി കേരളം. ഒരുപാട് അതിൽ നിന്നൊക്കെ കരകയറിയിട്ടണ്ട് എങ്കിൽ പോലും- ഈ രാഷ്ട്രീയ മേഖലയിലും മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലയിലെല്ലാം- ജാതിയുടെ പല രൂപങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അധികാരത്തിന്റെ കാര്യ- ണെങ്കിലും മറ്റു പതവിയുടെ കാര്യണെങ്കിലും ജോലിയുടെ കാര്യ- കയങ്ങളാന്ന് വെച്ചെങ്കിലും പലപ്പോഴും- ഉയർന്ന ജാതിയിൽപ്പെെട്ട ബ്രാഹ്മണ കുടുംബങ്ങളിലൊക്കെ പെട്ട ആളുകൾ പല- വലിയ മേഖലയിലും ഉയർന്ന മേഖലയിലൊക്കെ ജോലി ചെയ്യുക താഴ്ന്ന മേഖലയില് ആ- അന്നത്തെ കാലത്തെ താഴെ- ആളുകളാണോ ഭൂരിഭാഗ ആളുകളും. അങ്ങനെയാണ് ഇപ്പോ ജോലി ചെയ്യുന്നത് എങ്കിൽ പോലും- ഇപ്പോ ഇന്ത്യയിലാണ് ഇത്തരത്തിലുള്ള വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുറത്തുള്ള രാജ്യങ്ങളില് പുറത്തുള്ള സ്ഥലങ്ങളില്- ഇതിനെല്ലാം പൂർണമായും മാറ്റം വന്നിട്ട്ണ്ട് അവിടെ. എല്ലാവരും തുല്യരായിട്ട് ആർക്കാണ് കൂടുതൽ സ്കില്ല്ള്ളത് അവർക്ക് കഴിവുള്ള- അ് ആർക്കാണോ അവർക്കാണ് അ അതിനനുസര്ച്ചുള്ള സ്ഥാനമാനങ്ങള് എന്നാ ഇന്ത്യൽ- ഏ കൂടുതല് കഴിവുകള് മാത്രം. അപേക്ഷിച്ചു കൊണ്ടല്ല പണ്ട് മുതലേ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അധികാര സമ്പ്രദാ ദായ വ്യവസ്ഥ അത് രാഷ്ട്രീയ മേഖലയിലേക്ക് മാറി അല്ലെങ്കിൽ സാംസ്കാരിക സാം സാമൂഹിക മേഖലയിലും മറ്റ് പാർട്ടികളിലേക്കൊക്കെ ചേ കയറുമ്പോൾ അപ്പോ അവര് തന്നെയാണ് ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കള് അവര് തന്നെയാണ് ആ പാർട്ടിയുടെ പല മേഖലകളും കൈകാര്യം ചെയ്യുന്നത് അതിന്റെ ഏറ്റവും ശാഖാ തട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ മാത്രമാണ് അമുക്ക്. ചെറിയ അന്നത്തെ കാലത്ത ചെറിയ പാർട്ട ഏ ജാതിക്കാരായ താഴ്ന്ന ജാതിക്കാരായ ആളുകളെ ഇപ്പോഴും കാണാ സാധിക്കുന്നത് പിന്നെ ഒന്നാമതായി പറയാനുള്ളത്.
ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ്. ങ്ങണൂടി ജാതീയത കൊറവുള്ളത് കാരണം നിങ്ങളഒന്ന് നോക്കിയാ മതി ഈ ബാക്കിള്ള സംസ്ഥാനങ്ങളിലക്കെ ഓരോ ജാതിക്കുമായിട്ട്ഓരോ രാഷ്ട്രീയ പാർട്ടികൾ വരെണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു പാർട്ടില്ല ട് അയ്റ്റ് അപ്പൊ ഈ ബാക്കിയുള്ള രാജ്യങ്ങ ബാക്കിയുള്ള സം രാഷ്ട്രീയ പാർട്ടികളിലോ ഓരോ ജാതിക്കും വേണ്ടി ഉണ്ടാവുന്നെ. അയ്നെ കുറിച്ച് താങ്കൾക്ക്ന്താണ് പറയാനുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചാണ് രാഷ്ട്രീയ പാട്ടികളിൽ അതി ജാതി ചെയ്തിട്ടുള്ള രാശ്ട്രീയ പാർട്ടികള്.
ഹലോ.
ഓ..
ആ പറയ്.
ജാതി വേസയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾണ്ടാവൂലേ ഈ കേരളത്തിലമ്മള് കാണൂല അ അതി അടിസ്ഥാനമാക്കുള്ള രാഷ്ട്രീയ പാർട്ടികൾ ക്ഷെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങ ള് കമ്മൾപോയാ കാണാം ഓരോ ജാതിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികണ്ടാവും അതിനെ കുറിച്ച് താങ്കൾ ന്നരാൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ജാതി അടിസ്ഥാനത്തിൽ നക്കുന്ന .
അത് മറ്റേ ജാതിയുടെ രു പുതിയ തനതായ രൂപംന്ന് മാത്രേ നമ പറയാൻ കഴിയുള്ളൂ. കാരണം പണ്ട് തി ത് അ പണ്ട്- ഏഹ നാടുകളിൽ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥ ജാതി വ്യവസ്ഥ അതീവ്രമായിട്ടുള്ള ഒരു വ്യവസ്- ത അത് വീ ദു എ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നടപ്പിലാക്ക്യ ന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുവന്ന അ തിന് പകരമായി നടപ്പിലാക്കിയരു വ്യവസ്ഥാന്നുള്ളൂ നമുക്ക് അ കാണാകഴിയാ അന്നത്തെരു ഇ ഏ- അ് ആ കാലങ്ങളിൽ നിലനിന്നിരുന്ന ദൂഷ്യഫലങ്ങളില് പല കാര്യങ്ങളും ആ കൂടു തലായിട്ടുള്ള അ ആശക്തമായിട്ട് ള്ള നടപകള് എ നടപടികളൊന്നും ല്ല എങ്കിൽപോലും പല കാര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പ ഇന്ത്യയിൽ ഇന്ത്യയിലാണ് ജാതി വ്യവസ്ഥ കൂടുതലായി നിലനിൽക്കുന്നത്. അത് അയിൽ തന്നെ അ ന്ത്യണ്ട്. അതായത് ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശുദ്രര്. ഇതിര് ബ്രാഹ്മണരാതതോണു ഏറ്റവും കൂടുതല് ഏഹ അ ഗുണള്ളാൾക്കാാര് അതതാ ഏ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്ണാൾക്കാർ ബ്രാഹ്മണരാ തോണു. ഏറ്റവും താഴ് തട്ടിലുള്ള ആൾക്കാരാണ് വൈശര് ശുദ്ധരരെല്ലാം അപ്പോ ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അ സ്വതന്ത്രമായിട്ട് ഒരു വഴിയിലൂടെ. ടെ നടന്ന്പോകാൻ കഴിയാത്ത രവസ്ഥ അത്മാരിതന്നെ ഒരു സ് ആ പഞ്ചായത്ത് ക ണർ ന്നൊക്കെ പുർന്ന ഒരു സമ്പ്രദായം ആ സമ്പയത്തിന്നു ണ്ടായിരുന്നു അയിന് ഏ എല്ലാവരും ഒരേ കെൺറ്റിൽ നിന്ന് വള്ളം കുടിക്കാൻ കഴിയാത്തൊരവസ്ഥ ണ്ടായിരുന്നു അപ്പോ- ആ സമയത്തൊക്കെ ണ്ടാവന്നേന്ന് അയ്നെതിരെള്ള ആ വൈക്കം സത്യാഗ്രഹം- അം ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹ ഒക്കെ പറയുന്നത് ആ സമയത്ത് ആ അതിലൂടെ സ സ്വതന്ത്രമായി വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയി ട്ട് നടന്ന സമരം പിന്നീടത് വിജയ വീദിയിലേക്കെത്തിയ ഒരു സംഘർഷാഭരിതമായ ഒര വസ്ഥയെ കുറിച്ചിട്ടൊക്കെ നമ്മള്. ഏവ്. എട്ടാം ക്ലാസ്സിന്ന് ഒമ്പാം ക്ലാസ്സിന്ന് പഠിക്കുകയുണ്ടായി അപ്പോ അന്നത്തെ കാലത്തെ അപേക്ഷിച്ചു നോക്കുമ്പോ ഈ കാലത്ത് കൂടുതലായിട്ട് ജാതി വ്യവസ്ഥ ഇല്ല എങ്കിൽ പോലും ഏതെക്കെയോ മേഖലക ളില്. നമ്മളറിയാതെ ഉള്ളിൽ പല അതിന്റെ ദൂഷ്യ ഫലങ്ങളും വെച്ച് നടക്കുന്ന പല ആളുകളും ഏ നേതാക്കന്മാരിൽ പോലും ഉണ്ടെന്ന് ഓർക്കുമ്പോ വലി വലിയ ആ ശങ്കയാണ് അപ്പോ ഇപ്പത്തെ കാലത്തെ ജാതി വ്യവസ്ഥയും പണ്ടത്തെ ജാതി വ്യവ വസ്ഥയെക്കെ കുറിച്ചൊക്കെ ഇങ്ങക്ക് എന്താ പറയാൻ ഇള്ളത്
ഞാനൊരു വാർത്ത പറഞ്ഞരാ ഞാൻ ഇപ്പട്ത്ത് വായിച്ചൊരു വാർത്തേണ് ഈ ഈ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഇപ്പട്ത്ത് നടന്നൊരു വാർത്തേണ് ഓ ഒര് പൊതു കണറിൽ നിന്നൊര് താഴ്ന്ന ജാതിയിലുള്ളൊര് ഒര് യുവാവ് വള്ളം കുടിച്ചതിന് ആ കിണറ് മണ്ണിട്ട് മൂടി അതിനെ കുറിച്ചാണ്ട് അപ്പം ഇന്നും അന്നും അന്തമായിട്ടുള്ള ജാതി വിശ്വാസം ഇന്നും നിലനിർക്കുന്ന ചെല സ്ഥലങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അല്ലെ ഇതിന് അർത്ഥം ഹലോ
ഹലോ ആ പറ
ഇന്നും അന്തമായിട്ടുള്ള ജാതി വിശ്വാസം നിലനിൽക്കുന്നുന്നെല്ലേ ഈ വാർത്തയിൽന്നുള്ള അർത്ഥം ഞാൻ വാർത്തെന്താ ന്ന് വച്ചാല് ഈ ഇ ഇ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് പൊതു കിണറിൽ നിന്ന് വള്ളം കുടിച്ച താഴ്ന്ന യുവാവ് വള്ളം കുടിച്ചപ്പോൾ ആ കിണറ് മണ്ണിട്ട് മൂടി അത് അവിടത്തെ ത്തിന് വലിയൊരു രാഷ്ട്രീയ പ്രമുഖനായിട്ടുള്ള പാർട്ടിയിലെ ആളുകൾ
അതെ ഇന്നും പല ആളുകളും എല്ലാ ആളുകളെയും നമ്മൾ അടക്കി വാഴുന്നില്ല ഇപ്പോ ലോകം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ സഞ്ചരിക്കാൻ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട് അപ്പൊ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പണ്ടത്തെ തനതായ രീതികള് നടപ്പിലാക്കണം ഞങ്ങളാണ് മുൻഗണന നൽകപ്പെടേണ്ടത് ഞങ്ങൾക്കാണ് കൂ കൂട്തല് അവകാശങ്ങൾ വേണ്ടത് അവരടിമകളെ പോലേണ് ഞങ്ങളെ മുമ്പിൽ ജീവിക്കേണ്ടത് എന്നെല്ലാം ഏ വച്ചു പുലർത്തുന്ന പല ആളുകളും നമ്മുടെ സമുദായത്തിലുണ്ട് അപ്പോ അവരിൽ നിന്ന് ചില സമയങ്ങളില് പുറത്ത് വരുന്ന ഒരു ദേഷ്യവും അഹങ്കാരവുമാണ് ചില സമയങ്ങളില് ഇത്തരത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഏ വിഷയങ്ങളില് കേരളം പക്കമായൊരു തീരുമാനങ്ങളാണ് പല ആളുകളും എടുക്കാറുള്ളത് കാരണം ഏ പണ്ട് കാലങ്ങളിൽ കേരളത്തില് ഉണ്ടായിരുന്നു ജാതി വ്യവസ്ഥ എന്നാ ഇപ്പ ത്തെ കാലങ്ങളിൽ കുട്ടികള് ഇത് പുതിയ തലമുറയിലെ കുട്ടികളിലെന്നെ ഇതിൻ്റെ ഒരു ദൂഷ്യ ഫലങ്ങളെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് കൂടുതൽ ആളുകളും ഏ ജാതി യെ കുറിച്ചോ അങ്ങനെയൊന്നും സംസാരിക്കാറില്ല എങ്കിൽ പോലും ചെലപ്പോൾ ചെല ടൈമിൽ മാത്രം നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഇന്ത്യ കേരളത്തിന് പുറത്തും മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും അത് വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാ അതിൻറെ ഒരു ഫലാണ് ഇപ്പോ നമ്മള് കാണുന്നത് ഇപ്പൊ നോർത്തെ ബ്രോ പറഞ്ഞമാരില്ലൊ വാർത്തകളും മറ്റ് എല്ലാം
അപ്പോ ഞാൻ പറയുന്നത് അപ്പൊ ഈ വാർത്തയിൽ നിന്ന് നമ്മള് ഒരു കാര്യം മനസ്സിലാക്ക ഈ ചെറിയ ചെറിയ റ്റോ ഈ താഴ്ന്ന ജാതിക്കാര് ക്ക്‌ രാഷ്ട്രീയ പാർട്ടി ഇണ്ടങ്കില് അത് അവർക്ക് ഗുണല്ലെ ചെയ്യ അവരെ ഐക്യമായിട്ട് ഒ ഒന്നിച്ചച്ച് നിർത്തും പിന്നെ അവർക്ക് സമുദായത്തിന് ഒരു വെലയുണ്ടാക്കൂല ലാസ്റ്റ് പക്ഷേ പാർട്ടിണ്ടാക്കിയൽ അവർക്ക് ഹലോ താഴ്ന്ന ജാതിക്കാർക്ക് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് അവർക്ക് ഗുണമല്ല ചെയ്യ അവർക്ക് ഐക്യം ഒരു സമുദായ അല്ല ഒരു വെല അതൊക്കെല്ലെ നൽകെള്ളൂ
അതെ ഈ താഴ്ന്ന ഉയർന്ന ജാതിക്കാർക്ക് ഹ് രാഷ്ട്രീയ പാർട്ടി കുട്ടികൾ ഓൾറെഡി അവർ സെറ്റ്ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഉണ്ട് പക്ഷെ അത് കൂടുതലായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ അവരെ ചെറുത്ത് നിൽക്കാനും അവരുടെ പല നടപടികളും പല നിയമങ്ങളെയൊക്കെ നിയന്ത്രിക്കാനും അതിന് നിയന്ത്രണം വെക്ക രുത്തി ഈ താഴ്ന്ന ജാതികളിൽ ക്രൂരതകള് അനുഭവിക്കുന്ന ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ട ആവശ്യാനു ആവശ്യാനുസരങ്ങ ആ ആവശ്യങ്ങൾ നിറവേറ്റുക അതുമാതിരി തന്നെ ഇതിനെതിരെ ഒരു ഗവൺമെന്റുമായി ചേർന്ന ഒരു നിയമങ്ങൾ കൊണ്ടുവര എന്നുള്ള തൊക്കെ പ്രധാനപ്പെട്ട ത്ത ഒരു കാര്യാണ് ജനങ്ങളെ കേൾക്കാൻ വേണ്ടിട്ടെങ്കിലും ഒരു പാർട്ടി ആവശ്യാണ് ഇപ്പൊ തൊഴിലാളി സംഘടനകളും മറ്റും ഉണ്ടങ്കിൽ പോലും ഇതിന് മാത്രമായിട്ട് പണ്ട് അംബേദ്കർ തുടങ്ങിയ പോലെ ഓരോ പാർട്ടികളും മറ്റും ഇപ്പോ അത് കൂടുതൽ തീവ്രമാക്കി കൊണ്ടുവരണം ജനശ്രദ്ധ നേടണന്നുള്ളതാണ് എനിക്ക് പറയാനുല്ലേ എന്ത് ഏതായാലും ഇപ്പ ഈ വിഷയത്തില് ഇനിയും കൂടുതൽ സംസാരിക്കാണ്ട് അപ്പൊ പിന്നീട് ഒരിക്കൽ സംസാരിക്കാല്ലേ
ആ പിന്നീട് എടുക്ക നിങ്ങളെ ബന്ധപ്പെടാം എനിക്ക് ഏതായാലും ഗവേഷണത്തിനായി നിങ്ങളെ ആവശ്യണ്ട് ഏ ശരി